എന്തെങ്കിലൊക്കെ പർഞ്ഞൂട് ഹലോ ഹലോ ആഹ് എന്തെങ്കിലുവോക്കെ പറയാറാ
എന്താ പറയാ? എന്താ ചൊമണ്ടോ
ണ്ടോ അതെ ഞാവിടെ കടന്നിട്ടേ കടന്നാല് കഫ ഇങ്ങനെ തൊള്ളി അതാക് കെടന്നോ ട്ടാണ് കടന്ന് വിളിക്ക കടന്ന് ഇങ്ങനെ പറയുമ്പോ അങ്ങനെ ഞാതുവരെ ഇവടെ ഇരിക്കാനൂ കൊറച്ച് നാരത്തെ കൊറേ നേരായി കെടന്നിട്ട്ട്ടോ
എന്താ നിങ്ങളവടൊക്കെ ഇന്നാള് പണ്ട് കൊറോണ ഉണ്ടായിനോ
ഏഹ് കൊറോണില്ലാതെ ഇവടെ ഇവടെ ഉമ്മാക്കു ആങ്ങളൊക്കൊക്കെ ഇണ്ടായിനു കൊറോണ
ഉം
ഞാനും അഞ്ചത്തി ഒക്കെണ്ടായിരുന്നു ചെറിയ അഞ്ജത്തി ഞങ്ങക്കൊക്കെ പനിയൊക്കെണ്ടായിനി ഞങ്ങ പരിശോച്ചില്ല പരിശോച്ച ഞങ്ങക്കും ഞങ്ങളും പരിശോയിച്ചോനും ഇല്ല പഷേ നല്ലേ
പനിയിണ്ടായിനി ഞങ്ങക്കും
ആഹ് ഓൽക്കൊണ്ടുന്ന മര്ന്ന് ഞങ്ങളങ്ങനെ കുടിച്ചു ആഹ് പരിശോ ചൊമ ഞങ്ങക്കു ഒണ്ടാറുയും അപ്പപിന്നെ ഞങ്ങള്പരിശോച്ചില്ല പരിശോച്ചാ പിന്നെ ഇതിലക്ക് കടക്കണ്ടല്ലേ ആഹ് അപ്പ പിന്നെ വർഷിത്ത് അങ്ങനെ അവടെയൊക്കെ ഒന്നും പോയിട്ടുണ്ടായില്ലട്ടോ പെരയിതന്നെരാന്നു റൂംമേറ്റ് ഒക്കെ കെടനിന് ഏടേക്കും കൊണ്ടയിട്ടൊന്നും ഇണ്ടായില്ല
വീട്ടിലെല്ലാർക്കും ഉണ്ടായി
ഉം അന്ന് പിന്നെ ഇവിടാരും ഉണ്ടായില്ല ന്നാത്തോനു കുട്ട്യാൽക്കും വിര്നിന് പോയി ഞങ്ങള് മാത്രള്ളേനു
അങ്ങനെ
കുട്ടികള് ചെറിയ കുട്ടികളായതോണ്ടേ അവലങ്ങട്ട് പറഞ്ഞയച്ചു. ന്റെ മകൾ കൊറേ ക്കെപ്പെട്ടു അലർജി ആഹ് ചൊമ കൊറേ കാലം നല്ല ചൊമ
ഉം അങ്ങനെ മാറി ഇപ്പോ മാറി പത്താം ക്ലാസ്സൊക്കെ പരീക്ഷ എഴുതിയപ്പത്തിന് കൊറേയൊക്കെതെട്ടു കട ഇന്നിച്ചാൻ പറ്റൂല കുട്ടി സാസന്തിങ്ങി വർകേക്കാര ഉ
ആഹ് ആഹ് കൊരട്ടൈനല്ല പിന്നെ അങ്ങനെ കൊറേകാലം പിന്നെ
ആഹ് വാണിയമ്പലത്തൊരു ഡോക്ടറെ കാണിച്ച് മാറി
ആഹ് ആഹ്
ആഹ്‌
അറേഞ്ച് ആഹ് ആഹ് ഇവടെ പിന്നെ പഞ്ചായത്തത്ത് മരുന്ന് ഓലുക്കണം കൊടുന്ന് കൊടുത്തേനു അങ്ങനെ അതോണ്ടന്നെ പിന്നെ അങ്ങനെ മാറി
ആഹ്
ആഹ് പിന്നെ കൊറച്ചാള് പിന്നങ്ങനെ വേദനങ്ങളൊക്കെ ഇണ്ടായിനു
ആഹ്
ഒക്ക മാറിയപ്പെറ്റ്ണ്ടാവുലോ അകവേദന അതൊക്കെ ഉണ്ടായിന്നു വേദന എന്തൊക്കെയേ എനവ എന്തൊക്കെയാറയാ പിന്നെ ഒരു ആഹ് പിന്നെ ഇതൊന്നും കിട്ടാത്ത ഈ രസം പുളിയന്ത ആഹ്‌ ആഹ് രുചിയൊന്നു അത് ഒന്നും കിട്ടാത്താ പ്രശ്നാക്കെട്ടെ മൂത്രം പോകാ ആഹ് അങ്ങനൊക്കെയാണേ ആഹ്
അങ്ങനെ കുട്ട്യേക്കൊന്നും വല്ലാതണ്ടായിട്ടില്ല ഇനിക്ക് ഇന് നല്ലോണിണ്ടായി മോ പെണ്ണിന് പനിച്ചില്ല ഓക്ക് ചൊമ അങ്ങനെ
ഞങ്ങൾക്ക് അങ്ങനെ നല്ലോണംന്നും ഉണ്ടായിട്ടില്ല ചെർ പനി ഇങ്ങനെ ഇണ്ടായിരുന്നൊന്നുള്ളാര്‌ ഹും അങ്ങനെ കൊറ പേടിച്ചന്ന് കൊറലെ ഇപ്പൊ എന്തൊക്കെ വേറെ എന്തൊക്കെ ഉണ്ട് അറിയണ്ടല്ലോ ശിഖല്ലേ അങ്ങനെന്തക്ക പെട്ടത് എന്തേകാരം ഇന്റെ അമ്മോന്റെ കുട്ടിന്റെ പെർ ആഹ് ആഹ് അറിയില്ല ആഹ് അയിന്റെ ഫോ ഇവിടെ ഞാൻ കണ്ടിരുന്നു ഒരു മോല്യാരുട്ടി അങ്ങനെ മര്ച്ച കൂടെ എവിടെ പൊർത്തടെ മരിച്ചു ഇവിടുന്ന് പോയത് ഉം അങ്ങനെ പനിച്ചിട്ടോ അതിന്നെ പിന്നെ പറഞ്ഞ കുട്ടിന്നെയെന്നേക്കരും ഫോട്ടോ ഇണ്ടായില്ല ഇപ്പൊ ഇതിലൊക്കെ ഫോണിൽ കൂടെക്കെ ജമ്മ രുട്ടി എഹ് ആഹ് ആരിഫുസമ്മിൽ ആഹ് അതന്നെക്കാരം ആണോ അങ്ങനെയന്ന തോന്നണ്ട് പേര് ചോഓർമ്മല്ല ഡൽഹി ആഹ് ഡൽഹിന്ന് മരിച്ച് അർന് അത് ഇന്റെ അമ്മോന്റെ കുട്ടിയാണ് ഉം അനെക്കര ഒരു മോല്യാരുട്ടിയാണ് അഹ് ഫോട്ടോ അങ്ങനെ കണ്ടീനു ആഹ് ത തലേ തൊപ്പി ഒക്കെട്ടിനെ ഫോട്ടോ ആഹ് ആഹ് കണ്ടതായിട്ടരു ഓർമ്മണ്ട് മാതിരി പിന്നെ ഓനീ ഈ ഏപ്പി അതില് പെട്ടതേനു ഏഹ് അപ്പൊ എപി എപ്പിക്ക എപ്പിക്കണ്ടല്ലോ ഉം ഉം അവടെ അതില് പഠിക്കേനു തോന്ന്ണ്ട് പിന്നെ പിന്നെ ഇതിനൊക്കെ വയളിനൊക്കെ പോയപ്പൊ ഉസ്താന്മാരൊക്കെ പറിം പെരും പനിയാണ് പോതിം പോരി പൊതിച്ചു നടക്കും അത്രേ ആഹ് ആരെല്ലാം മാറും മാറും ന്ന ഉം
അതില് പിന്നെ എല്ലാരും റൂ പിന്നെ പനിയായപ്പോ എല്ലാരും ക്ലാസിനോ അതിനോ
എന്തിനോ പോയി ഓന് റൂമില് കുത്തിരുന്നു ആഹ് ട്ടറ്റള് വന്നപ്പോ വന്ന് തുറന്ന് നോക്കുപ്പത്തിന് ഓന് വയ വയറൊക്കെ പ മറ്റന്നൊക്കെ പോയി ആഹ് പിന്നെ പറ്റതായി കുഴങ്ങി ഇതയി ആകതായിക്കാണ്ട് വീണ് കിടക്കണ്ടത്ര ആഹ് അ ഇപ്പ തന്ന മരിച്ച്ക്ണോ
ഇല്ലയ് മരിച്ചിട്ടില്ല എന്നിട്ട് നേരെ ഡൽഹിയില് ഹോസ് ഒരു ഹോസ്പിറ്റലിൽ പോ
ഹസ്പിറ്റിൽ പോയി ചെങ്ങൈമാര് കൊണ്ടായപ്പോത്തിന് അവിടെ ഒരു ലക്ഷം ഉറുപ്പ്യൊക്കെട്ടേക്കാതെ ആശുപത് പത്രീല് ഓഹ് കയറ്റൂലത്ര അവിടുത്തെ ആശുപത്രികളൊക്കെ ആഹ് ആഹ് അപ്പോലെട്തൊന്നും ലക്ഷം ഒറ്റടിക്കേച് കുട്ടികളത്തെ ആരെട്ത്താപണ്ടാക അങ്ങനെ ആയി പിന്നെ ഓലോടുന്നൊക്കെ കിട്ടി എത്തി എത്തി പിന്നെ എന്തായാലും പ്പ കിഡ്നീതൊക്കെ അപ്പത്തിന് പോയിക്കാണ് ആഹ്
പറ്റാതായിക്ക്ണ്
ഫനിങ്ങനെ കൊണ്ടടന്നിട്ടേക്കാര് പനി കൊറെ ദിവസായി കൊണ്ടിടന്ന് എന്ത് പനിയാന്നൊന്നും അറിയില്ല
ഓനെ വിളിച്ച്മ്പൊ പനിയാണ് പനിയാ ന്ന്പ്പൊ കുറവുണ്ട് മാറും നാട്ട്ക്ക് വന്നാ മതി ഒന്നും വരൂല്ല കുട്ടി
ട്ടി ഇവിടെയാണെങ്കി നമക്ക് അയിന്റേതായിട്ട് ചികിത്സ കൊടുത്ത് മാറ്റാലോ ഇവിടെപ്പ നമുക്ക് ഏത് ഹോസ്പിറ്റല പോ നമക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല പോയപ്പോ അമ കൊന്നും ഒരു ചലവൂല്ല അതൊക്കെ മാറുകയും ചെയ്യും ഇങ്ങനത്തെ പനിയൊക്കെ പിന്നെ അവസ്ഥകള് ഇങ്ങനയേണ് എന്റെ വല്ല്യ മോന്
ഞ്ഞി എവട്ക്കും ഞാൻന്റെ കുട്ടികളെ പ
കുട്ടികളെ പറഞ്ഞയക്കൂല അയ്റ്റിങ്ങളെ പറഞ്ഞേച്ച ഇതാണ് അവസ്ഥാ പർന്ന്
പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ മോന്റതങ്ങനെ കഴിഞ്ഞ്
ഉം ഉം ഓരോർത്തർക്കും കണക്കാക്കല്ലേ ഷെ അതൊക്കെ ഞമ്മള് മറന്നു മറന്നുപോയ്‌ അതൊക്കെ മായ്ച്ച് മറവി തന്നു ഉം ഹും അല്ലേ നമ്മള് മറക്കാതെ ഇങ്ങനെ നിക്കുവാണെങ്കിൽ ഇപ്പെന്ത്ചെയ്യാനാ നമ്മട അവസ്ഥ ഞാനും അവനുംന്ന് പറഞ്ഞാല് ഞാൻ മരുടില പഠിച്ചത് ഞങ്ങളെ ഒപ്പ നിന്ന് പഠി ഇതായി ആൾക്കാരാണ് ഉം
ഞാനും അവനെന്ന് പറഞ്ഞാലും അങ്ങനെ മദ്രസക്കും സ്കൂൾക്കും ഒപ്പം പോയീനി
ആഹ്
എങ്ങനെയും
എന്റാ ചെറിയാ മോനും അങ്ങനെത്തന്നേനോ ഞാൻ പത്താം ക്ലാസ്സിലായിരുന്നാ മരിച്ചത് ആഹ് ഞങ്ങള് മൂന്നാളും ഏനു ആഹ് ഒരുമിച്ച് അല്ലെ ആക്സിഡന്റ് ആയിട്ട് ഇം
ഓന് വെള്ളാങ്കാട്ട്ന്ന് പി ന്നെ പാലത്തിന്ന്ങ്ങൊരു ചെറുക്കൻ വന്ന് കണ്ടോനോട്
ഉം പിന്നെ ഈ കരണ്ടുംബില്ലയക്കാൻ വേണ്ടി പോയതേനു
ആഹ്
അപ്പൊ ജിഞ്ചപ്പം പോരന്നോ ചോദിച്ച് ആഹ് ഞായതല മഞ്ചേരിക്കാണ് ബസിനെ
നോമ്പിന്നെയാണ് ഉം
ആഹ് അപ്പോന് ഓന്റൊപ്പം പോയി
അപ്പൊത് അവിടുന്ന് വണ്ടി ബസ്സ് തട്ടി മരിച്ചു
ഓനപ്പ മരിച്ചിട്ടില്ല ഒപ്പള്ള ഓൻ അപ്പത്തന്നെ മരിച്ചു ഓന് പിന്നെ എട്ടീസം കോഴിക്കോട് കെടന്നിട്ട് മരിച്ച്
ഉം
ഉം അങ്ങനെ
ഉമാലടി വ അവിടെപ്പാ ആഹ് ഉം
അങ്ങനെ ഇം അമ്മായി എളപ്പാന്റെ കുടുംബത്തിലിപ്പോ അമ്മായിപ്പ മരിച്ചു കിഡ്‌നിയൊക്കെ കേ പോയീനി
ആഹ്
എളാപ്പീ മരിച്ചു കിഡ്‌നി പോയിട്ട്
എഹ് അതെന്താ അവർടെ വല്യമ്മായി മരിച്ചു. അതെന്താ അങ്ങനെ അപ്പൊ എല്ലാർ ക്കൊരേ അസുഖം ഷുഗറിണ്ട് ഷുഗറിണ്ട് അഹ് അഹ് ഷുഗറിണ്ട് ഷുഗറാണ് പല വിധത്തിലുള്ള ഷുഗറൂല്ലേ ഉം ഉം ഷുഗർ പല അന്നാ അത് മരി മരിച്ച് ച്ച അമ്മായിയൊക്കെ ചെറിയ പ്രായാണ് ഏഹ് കുട്ടിനേക്ക ഇപ്പ കെട്ടിച്ചിട്ടെ ഉള്ളു ഉം
അങ്ങനെക്ക ഓരോരുത്തരുടെ ഓരോ അവസ്ഥകള് ഉം അങ്ങനെ ദീനം വരാനും ഒന്നിനും അമ്മായിയൊക്കെ പണിക്കോയിന ളപ്പം അതിൻറെ എടീൽ ഇങ്ങട് വെജാതായി ഷു ഷുഗറ് പറഞ്ഞാൽ ആ നിയന്ത്രിക്കൂല
ക്കൂല ആഹ് പണിക്ക് പോകുമ്പോപ്പത് നോ ക്കൂലല്ല അങ്ങനെ കൊണ്ടടക്കു പോയിന്നൊന്നന്നല്ലെ ഇം ഇപ്പളായാലും ഇപ്പീ ഷുഗറിണ്ടായി പറ്റ് പോയാല് ഓല് മധുരിള്ള കഴിക്കും ആഹ് അത് ശെരി അങ്ങെനൊക്കെ പ്പാക്ക്ണ്ട് ഷുഗറ് കൂടുംന്ന്ള്ള പേട്യൊന്നുല്ല
ഉപ്പാക്ക്ണ്ട് ഞ്ചപ്പ നല്ല വെല്പ്പത്തില് ആദ്യപ്പാക്ക ണ്ടാ യ്ക്ക്ണത് ക്ഷെ
ക്ഷെ പ്പാക്ക് പ്പൊരു കൊയപ്പൊല്ല ഏഹ് ഇപ്പനിയന്ത്രിക്കും ആഹ്
മറ്റ് ല്ലോൽക്കങ്ങൻതതതേല്ല അപ്പൊരാക്കളും പോവെം ചെയ്ത്. നി
അങ്ങനെയൊക്കെ കഥകള് കൊറെയൊക്കെ നിയന്ത്രിച്ചാലേ ന്ക്കു. അങ്ങന കൊറേ ക ഇണ്ടാവുമ്പോ അറിയാല്ലാ അങ്ങന കൊറെ കതകളൊക്ക ണ്ടാവും പറയാന്.
ആ ആഹ്
ന്നനി നാള വ്ൾച്ചോട്ടെ ന്നെ കൊറെ കഥകൾ പറയാലോ. ഹ് എന്തെങ്കിലൊക്കെ കഥകള് പറയണ്ടെ. ഏഹ്! കൊറെ കതകൾ പർഞ്ഞ്. കഥകളൊ ന്നല്ല ട്ടോ അല്ല കഥയല്ലാ ള്ള സ് കാര്യം തന്നെ. ള്ളതെന്നെയാണ്. ആഹ് നല്ല ഒരു കഥ പോലെ തന്നെ അതും ഞമ്മള ജീവിതം തന്നെല്ലേ കത? പിന്നെ കതാക്ക വേണെങ്കി ഊ ഹു അങ്ങൻതന്നെ എല്ലാര്തും അങ്ങനെയൊക്കെ തന്നെ ആ ന്നായ്ക്കോട്ടെ ആഹ് ളിക്ക ആ ന്നായിക്കോട്ടെ. ന്നാള വിളിക്കൊള്ളുഞ്ഞി